ക്ക്വാ
ഓഹ് ഇവിടെ ഇരിക്ക്ണ് മഴയും പിടിച്ച് ഹും
രാവിലെ തൊട്ട് മഴയാന്ന് തോന്നുന്ല്ലേ
രാവിലെ തോട്ടേ മഴയാ പുറത്തോട്ട് ഇറങ്ങുന്നയ്ന് ഒരു രക്ഷയും ഇല്ല
ആഹ് ഇന്ന് പോവണ്ടല്ലേ ഞായറാഴ്ച്ചായതോണ്ടത്
അല്ലെന്ന് സാ ശനിയാഴ്ച ച്ചെല്ലേ ല്ലെങ്കി നൈ
ല്യ ദെവസം പോലും ഓർമ്മയില്ലാ ഞായറാന്നും പറഞ്ഞിരിക്കുവാ ന്ന്
ശെനിയാഴ്ച്ചെയാ
നൈഡ്യൂട്ടിയാണോ
ആഹ് നൈറ്റാ നൈറ്റാ
ആഹ് ഒറ്റക്കേ ഉള്ളോ
ആഹ് ഒറ്റക്കെ ഉള്ളൂ
ആഹ് ഇപ്പം ഒറ്റക്ക് ഒറ്റക്കാണല്ലേ നൈ
ആഹ് ഇപ്പൊ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക അതുകൊണ്ട് ബോറഡിയാ
ഉം പുതിയ കുട്ടികൾ ആരെലും വന്നോ
ഇല്ല വന്നില്ല വരുവ എന്നൊക്കെ പറയുന്ന കേട്ട് എന്തുവാ അറിയത്തില്ല
ഇന്ന്തൊട്ട് വരുന്ന പറയുന്നേ
ആ പതിനഞ്ചാം തീതൊട്ട്
ആഹ് അത്യാവശ്യം എക്സറേക്കെ എടുക്കുന്നുണ്ടേ ഇപ്പം
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് അത്യാവശ്യം വരുന്നുണ്ട്
അല്ലാതെ പ്രത്യേകിച്ച് ഹ് ഡോക്ടർമാരൊന്നും വിളിച്ച് പിന്നൊന്നും പറഞ്ഞട്ടൊന്നും ഇല്ലല്ലേ
ഇല്ല ഇല്ല ഇന്നൊന്നും പറഞ്ഞട്ടില്ല ഇന്നൊന്നും പറഞ്ഞട്ടില്ല
ഉം എങ്ങനാ സ ഹോസ്പിറ്റലിന്റെ ട്രഷറർ എന്തോ പറയുന്നു
ഉം അങ്ങ ഇങ്ങനെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ
ആരെയും വഴക്കൊന്നും പറയുന്നില്ല ഇപ്പം
ല്ല
ആഹാ അപ്പോ ലാബിലെ കൊച്ചുങ്ങളിലെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞോ
ഇല്ല് ഇല്ല് ഇല്ല് ഇല്ല ഒരാള് മാത്രം പോയി ഒരു ആ ഒരു കൊച്ച് ഉണ്ടായിരുന്നു ഒരു മുസ്ലി
പെൺ കൊച്ചുണ്ടായിരുന്നു ആഹാ ബാക്കി ആ കൊച്ചിന്റെ വേ വേറെയുള്ള പിള്ളേരുടെ ഒന്നും കഴിഞ്ഞില്ലല്ലേ
ഇല്ല കഴിഞ്ഞില്ല അവർക്ക് ഒരാ ബാക്കി രണ്ട് മൂന്ന് പേർക്ക് ഇനിയും നവംബറിൽ എങ്ങാണ്ടേ പറ്റു
ആ ആൺ കൊച്ച് എത്ര നാള് വരെണ്ട് ഇനി
അത് ഓഗസ്റ്റ് വരെങ്ങാനുണ്ട്
ആഹ് ഉണ്ട് ഇപ്പേ ഉം
പിന്നെ അവിടെ എല്ല എന്തേ എല്ലാവരും മോനൊക്കെ എന്ത്യേ
രാവിലെ അംഗനവാടി കൊണ്ടു വിട്ടു എന്ത് കരച്ചിലായിരുന്നു എൻ്റെ പൊന്നെ എന്റെ കളുത്തിൽ അള്ളി പിടിച്ചിരി ഇരിക്കുവാ ഇല്ല കൊരങ്ങൻമാര് അമ്മമാരെ പിടിക്കുന്ന പോലെ ഒരു താര ത്തില് താഴെ ഇറങ്ങത്തില്ല അംഗനവാടി ടീച്ചർ വന്ന് വിളിക്കുന്നു പോകത്തില്ല
പേകത്തില്ല ആഹ് ആഹ്
ആഹാ അം ഇന്നലെ രാത്രിയില് തുടങ്ങി ഇന്നലെ രാത്രിയില് ഒരു ആറ് മണിയൊക്കെ ആയ് കഴിഞ്ഞപ്പത്തേന് പുള്ളിക്കാരൻ ഏഹ് ഉറങ്ങിയില്ല അംഗനവാടിന്ന് വന്നപ്പോ ഇന്നലെ അപ്പൊ ഇങ്ങനെ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഉറക്കത്തി ഇരുന്നിട്ട് ഞാൻ പോകത്തില്ല നാളെങ്ങനെ ഉറക്കത്തി ഫുള്ള് ഇതാ പറയുന്നേ ഇന്നലെ ഒരു പന്ത്രണ്ട് മണിയായിട്ടും ഉറങ്ങുന്നില്ല എന്നിട്ട് തൊട്ടി കിടന്ന് അങ്ങ് എന്ത് പിച്ചും പേയും പറയുന്ന പോലെ പറയ ഞാൻ നാളെ അംഗനവാടി പോകത്തില്ലാ നാളെ അംഗനവാടി ഇല്ല നാളെ അവധിയ അപ്പൊ എനിക്ക് മന ഒരു പേടി തട്ടിട്ടുണ്ട് ഉള്ളില് ഇല്ലെ കൊണ്ടാക്കും കൊണ്ടാക്കും എന്നുള്ളരു പേടി
ടി ഇനി ചിലപ്പോ കുറച്ച് ദിവസം പോയി കഴിയുമ്പം ചിലപ്പോ ഓക്കെ ആവുവായിരിക്കും
ഒരു പക്ഷെ എന്തായാലും ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കുമെന്ന് ടീച്ചറും പറയുന്നു എന്തോ ആയാലും രാവിലെ എഴുനേക്കുന്നതെ നേരത്തെ ഒരു ഇതു ഇല്ല ഇപ്പം അംഗനവാടി പോകുന്നോണ്ട് രാവി ലെ ഏറ്റ് ഇരുന്നതെ ഇന്ന് അംഗനവാടിയില്ലമ്മെ നാളെ ഞാൻ നാളെ പോവാം ഇന്ന് ഇല്ല അംഗനവാടി
ആഹ് ഹാ ഹാ ഹാ ഹാ
ഇങ്ങനെ പറഞ്ഞോണ്ട വരുന്ന എന്നാ അവിട്ത്തെ ഏ എന്തുവാ അവിടുത്തെ
ഇവിടത്തെ മോന് പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവനങ്ങ് പോയ്ക്കോളും
അതാ ഇവനെ ആദ്യം വിട്ടത് ആശാൻ പള്ളിക്കൂടത്തിലാ വിട്ടേ അവിടെ പോലും ഇത്രയും പ്രശ്നം ഇല്ലായിരുന്നു ഇതി ഇപ്പ എന് അത് അറിയത്തില്ല. ഇല്ല എന്റെ അടുത്ത് നിന്ന് നിന്ന്പ്പ അമ്മ അടുത്ത് വേണം എന്നൊരിതായി
ഇതായി ആഹ് അതാ
നേരത്തെ എന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ സമയത്ത് പിറ്റേന്നൊക്കെ വന്ന് ചോയിക്കും അമ്മക്ക് ഇന്ന് ഡ്യൂട്ടില്ലേ ഡ്യൂട്ടിക്ക് പോണ്ട എന്റെ കൂടിരിക്ക്‌ അപ്പ എപ്പഴും നമുക്ക് ന ടെ കൂടിരുത്താൻ പറ്റോ പഠിക്കണ്ടേ പിള്ളേർക്ക്?
സത്ത്യവാ
അക്ഷരം പഠിക്കണ്ടേ? അടുത്ത വർഷം സ്കൂളിൽ ചേർക്കണ്ട
ചേർക്കണ്ടേ ഉം ശരിയാ. ഉം അടുത്ത വർഷന്ന് എൽ കെ ജീലോട്ട് ചേർക്കാനോ അതോ?
ആഹ് അടുത്ത വർഷം എൽ കെ ജീലോട്ട് ചേർക്കാൻ. അവടെ സ്കൂളിൽ ചേർത്തോ? ചേർക്കുന്നില്ലേ ചേച്ചി? അടുത്ത വർഷാണോ?
അട്ത്ത വർഷം യു കെ ജി ചേർക്കണം.
ആ അപ്പ ചേർക്കാതെ യു
ആന്നാന്ന് ഇതുവരെ അക്ഷരം പഠിക്കാൻ നിർത്തിയേക്കുവാ
പ്പത്തൊരു വീടൊണ്ട് അവടെ പോ ആഹ് അത് നന്നായി അപ്പൊ ഈ ലോവർ പ്രൈമറി വിടണ്ടല്ലേ? അ അപ്പർ പ്രൈമറി ഒട്ട് വിടാം എത്ര ഫീസ്? ത്രന്നറിയോ മോക്കെത്രാരുന്നു എൽ ആ ഈ യു കെ ജി ചേർത്തപ്പെക്കെ?
ഇത് ചോയ്ച്ചപ്പം ചെർപ്പം പതിന പതിനേഴുരുവയായി അഡ്മിഷൻ ഫീസെല്ലാം കൂടെ, യൂണിഫോമും പുസ്തകോം ഹലോ
ഹലോ പതിനേഴുരുവയായല്ലേ
പിന്നെ രണ്ട് മൂന്ന് മാസം കൂടിയിര്ന്ന് രണ്ട് വെട്ടവായിട്ട് മൂവായിരത്തി ത്തി ഇരുന്നൂറ്റമ്പത് വെച്ച് രണ്ട് വട്ടം
അങ്ങനെയും കൊടുക്കണ
ആഹ് അങ്ങനേം കൊടുക്കണം
അതേത് സ്കൂള്ലാ
ഇവിടടുത്തൊരു സ്കൂള് ആഹ് അത്യാവശ്യം കൊഴപ്പോല്ല വല്ല്യ സ്കൂളാ സി ബി എസ് സി റ്റി
ആഹ്
ഉം ഉഹ്
ഉം ഇവിടാണേല് ഇവിടാ അടുത്ത് ഈ ഒരു ഏരിയയിലെ ഫുള്ള് പിള്ളേര് പോകുന്നത് ഇവിടൊരു സ്കൂളിലാ
ആഹ് ഹാ ഹാ ആ
പ്പൊ ആ സ്കൂളിനാത്താണേല് വിടാന്ന ഞാനും വിചാരിക്കണ കാരണം ഇവനൊ ഒറ്റക്ക് വിടണ്ടല്ലോ? ഒരു കൂട്ടാവല്ലോ. എല്ലാ പിള്ളേരു ഒണ്ടല്ലോന്ന്.
ശരിയാ ഉം
പക്ഷെ അവൻ അടു എവന്റെ എവനെക്കാട്ടും ഒരു വയസ്സ് മൂത്തേഒള്ളൂ ആ കൊച്ച് ആ കുഞ്ഞിനിപ്പ ടെ ക്കൊണ്ട് ചേർത്ത് അപ്പ മൊത്തത്തി അഡ്മിഷൻ ഫീസെല്ലാം കൂടെ പതിനഞ്ച് രൂവയ്ക്കാത്തായെന്നു പറഞ്ഞു ബുക്ക് ആ ഹാ ഹാ ഹാ ഹാ അപ്പൊ ഇനി മാസം മാസം ഫീസെത്ര വല്ലോ? മൂന്ന് മാസം കൂടിയിരിക്കുമ്പോഴല്ലേ കൊടുക്ക
എന്തോ?
മൂന്ന് മാസം കൂടിയിരിക്കുമ്പോേഴല്ലേ? ആഹ് ഫീസ് ആഹ് എന്തൊ വാ അറില്ലേയ്
ഉം ഉം
എനിക്കാണേല് ഒരു നാല് നാലാം ക്ലാസ് വരെയൊക്കെ എനിക്കാണേല് അങ്ങ് പ്രൈവറ്റ് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണംന്ന. കാരണം അവരുടെ കൈയക്ഷരവായാലും
ആഹ്
ഒക്കെയൊന്ന് ശെരിയായി വരണൊങ്കി ഒരു സ്പെഷ്യൽ കെയറിങ് വേണോലോ?
അതുപോലെ ഇംഗ്ലീഷ് ഒന്ന് ഒരു ബേസ്
ന്നട്ട് ഇല്ലമ്പാ എല്ലാ പിള്ളേരേം ശ്രദ്ധിക്കുന്നെ
മ്മ് മ്മ് മ്മ്
അപ്പോ ഈയൊരു നാലാം ക്ലാസ്സ് വരെ പൊട്ടെ
ആഹ് നാലാം ക്ലാസ് വരെ
സർക്കാര് സ്കൂളും നല്ലതാനല്ലോ ഇപ്പഴത്തെ അപ്പോ അഞ്ചാം ക്ലാസോട്ടു ഏതേലും നല്ല ഒരു സ്കൂള് നോക്കിട്ട് അങ്ങോട്ട് വിടാന്ന് വിചാരിക്കുന്നു
ഉം
നമ്മളെല്ലാം വിചാരിക്ക്ന്നു ബാക്കിക്കെ ദൈവത്തിന്റെ കയില്
ശെരിയാ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചോ?
ഇല്ല കഴിച്ചില്ല ഇവിടാണേല് ഞാന് മീങ്കറി വെച്ച് നമ്മടെ ചാളയാരുന്ന് നെയ്ചാള അപ്പോ അത് വെട്ടിക്കഴിവി വൃ ത്തിയാക്കി മൊളക് ക്കറി വെച്ചു
വെച്ച് ഉം ഉം ഉം
മ്മ് മ്മ്
മൊളകും എല്ലാം കൂടെ ചേർ
മ്മ് ഇപ്പം ഡ്യൂട്ടിക്കൊന്നും പോന്നിലല്ലോ
കഴിഞ്ഞ് ആഹ് ആഹ്
ജോലിക്ക്
ഏഹ് ഒരു ബന്ധുവോണ്ട്
ആഹ് ആഹ്
ആഹ്‌ ബന്ധു ഇതുപോലെ പറഞ്ഞത് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് വേടിക് നമുക്ക് ഇവടെ ആ സ്റ്ററ് പത്മവതിന്ന് പറയുന്ന ഹോസ്പിറ്റലോണ്ട് ഞങ്ങട സ്ഥലത്ത്
ആഹ് ആഹ്
അപ്പോ അവടൊക്കെ ഒന്ന് ട്രെയിനിങ് നോക്കാന്ന് പറയുന്നു.
ആഹ് ആഹ് ആഹ്
എവടെലുക്കെ ട്രൈ ചെയ്താലല്ലേ കി ട്ടത്തോള്ളൂ ശെരിയാ ഉം
ഉം പിന്നെ വേറെന്തൊക്കെയൊണ്ട്
അവടെന്തോ സ്പെഷ്യൽ ഉച്ചക്ക് ചോറിനു കറി
മീങ്കറി മീൻ വാങ്ങി ചെങ്കലവാ.
ആഹ് ആഹ് വല്യ ചെങ്കലവ പയങ്കര വെല അടുക്കാൻ വയ്യ
എത്ര എന്ത് മൊളക് കറി വെച്ചോ
മൊളക് കറി വെച്ച് അതാകുമ്പോ മോക്കൊക്കെ ഭയങ്കര ഇഷ്ടവാ അയ്ന്റി
ടു അല്ലെ
ആ മീൻ വേണ്ട പക്ഷെ അതിന്റെ ഗ്രേവിയുണ്ടല്ലോ ച്ചിരി നല്ല അഹ് ആഹ് അത് ചോറിന്റെമ ണ്ടയ്ക്കൊഴിച്ച് കൊട്ത്താ നല്ലപോലെ എള ക്കി തിന്നോളും പക്ഷെ മോൻ തിരിച്ചാ അവനെരിവ് വേണ്ട
ആഹ് അതാണ് ഞാൻ ആലോയിച്ചത് ഈ പിള്ളേരൊക്കെ എരിവ് അയ്ല് ഒര് മൊളക് കിട്ടിയാ മതി പിന്നെ ചോറ് കഴിക്കത്തില്ല
ഉം ഹും പക്ഷേ അവന് വേണ്ട അവനും മോര്കറിയൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ മതി
ആ പിള്ളേര്
ഉം.
പറഞ്ഞാ കേക്കണ്ടേ ഇവിടാണെല് രാവിലെ ഞാൻ പിന്നെ ഏഹ് അങ്ങനവാടിയില് ഇപ്പ എല്ലാം ഉള്ളോണ്ട് ഒന്നും നമുക്ക് കൊടുത്ത് വിടണ്ട സ്നാക്സും കൊടുത്തു വിടണ്ട ഒന്നും വേണ്ട ഇവിടെ ആണെ അച്ഛൻ രാവിലെ ഏത്തപ്പഴം മേടിച്ചോണ്ട് വന്നായിരുന്നു ഇന്നലെ അപ്പഞാ ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് നെയ്യിൽ ഒന്ന് വാട്ടി
ഉം. ത്ത്
പിന്നെ ഒരു മുട്ടയും കൂടെ പുഴിങ്ങി
ഉം ഉം അംഗനവാടിലും കിട്ടുവായിരിക്കുവല്ലോ മൊട്ടത് മൊട്ട പുഴുങ്ങിയത്
ആഹ് കിട്ടുവായിരിക്കും ന്തുവാ മോ ഒരു മുട്ട മൊത്തത്തിൽ കഴിക്കത്തൊന്നുല്ല അതിന് മഞ്ഞ തൊടത്തെ ഇല്ല മഞ്ഞ ഇഷ്ടവേ അല്ല
അതൊരു പിള്ളാർക്കും ഇഷ്ടവല്ലന്ന്ണ്ട് ഇവിടത്തെ പിള്ളേർക്കും മഞ്ഞ ഇഷ്ടവല്ല അയ്ന്റെ
ഭയങ്കര പാടാ വായിലൊട്ടുന്നെന്ന് തോന്നുന്നു അതാ ഈ അണ്ണാക്കിലെ ഒട്ടി പിടിക്കുന്നോണ്ട് കഴിക്കത്തില്ല
കഴിക്കത്തില്ല ഉം.
ഉം. അതുകൊണ്ട് മഞ്ഞയങ്ങ് മാറ്റി എനിക്ക് തരും ന്ന്ട്ട് വെള്ളം അങ്ങ് കഴിക്കും വെള്ളം എത്ര ആണേങ്കിലും പക്ഷെ ഞാൻ ഒരു മുട്ടേ കൂടുതല് കൊടുക്കത്തില്ല ദഹനത്തിന് കുഞ്ഞു പിള്ളേരെ
ആഹ് ശരിയാ ഉം.
പനിയായൊണ്ട് ഇപ്പൊ പാല് കാച്ചി കൊടുക്കുന്നില്ല ഇല്ലേ മറ്റേ പാലില് ഇച്ചിരി മഞ്ഞപ്പൊടി ഇ ട്ട് തിളപ്പിച്ചു കൊടുക്കുവാര്ന്ന്
കൊടുക്കുവാര്ന്ന് ഏ
പ്പ പനിയായോണ്ട് കഫം അല്ലേ അതുകൊണ്ട് ഇപ്പ കൊടുക്കുന്നില്ല പാല് പശൂമ്പാലല്ലേ
പശൂമ്പാലാ ആഹ് ആഹ് അഹ്
ഉം. അവിടെ പാല് കൊടുക്കുവോ ചേച്ചി പിള്ളേർക്ക് രണ്ടിനും
ഇല്ല മോക്ക് പാലേന്ന് പറഞ്ഞൊര് സാനം വേണ്ട
ഇഷ്ടവല്ലല്ലെ
എത്തില്ല പക്ഷെ മോൻ കുടിക്കും
ഈ പിള്ളേരൊക്കെ എന്താല്ലേ ഇങ്ങനെ പോഷകാഹാരുള്ള ഒന്നും വേണ്ട
ഇവിടെ അവക്ക് പച്ചക്കറി വേണ്ട ഒന്നും വേണ്ട
വേറെ എന്തേലും രീതിയിലോക്കെ അങ്ങ് അപ്പ അങ്ങ് അകത്താക്കാൻ നോക്കണം ചേച്ചി പച്ചക്കറി
ചിക്കനൊക്കെ തിന്നും പിന്നെ പച്ചക്കറിയൊക്കെ ഞാൻ വാരി കൊടുക്കുവാണെങ്കി ഒടച്ച് ചോർന്റെ കൂടെയ് ഒടച്ചങ്ങ് കൊടുക്കും കൊടുക്കും
മറ്റേ എലവർഗ്ങ്ങളില്ലേ നമ്മടെ ചീരെ ഇവിടെ മെനാഞ്ഞാന്ന് ചീരത്തോരന് ഇച്ചിരിട്ടാ കൊടുത്തെ ഞാൻ ചോ അത് കഴിച്ചില്ലേല് ഞാൻ ചോറ് കൊറവാക്കിട്ട് തോരനങ്ങ് കൊട്ക്ക്ന്ന് ഞാൻ
ഉം.. ഇവിടെ ചീരത്തോരം വേണ്ട പക്ഷെ ചീരയാന്നും പറഞ്ഞ് ഞാൻ ബീറ്റ്റൂട്ട് കൊടുക്കും അതിഷ് ടാ പക്ഷെ ചീരത്തോരൻ വേണ്ട
ആഹ് അത് ചേച്ചി എങ്കി ഈ ബീറ്റ്റൂട്ട് തോരൻ വെക്കുന്നെന്റെ കൂടെ ഇച്ചിരി ചീരയെങ്ങാണ് അങ്ങട് ഇട്ട് കുഞ്ഞിന് വേണ്ടി മാ- ത്രായിട്ടൊന്ന് ഒട്ക്കാ. അല്ലായേ ന് എലവർഗങ്ങളൊക്കെ കഴിക്കേണ്ടതാ. എങ്കിലെ അയേൻ കിട്ടത്തൊള്ളൂ. ഏഹ് മുരിങ്ങയില ഇപ്പൊ മോര്ട്ടാ നമ്മള് മുരിങ്ങയില താളിച്ചോക്കെ ഇട്ടും കൊട്ക്കലാ. അങ്ങനെ ആയാലും തിന്നുവല്ലോ.
ഉം.. ഉം.. ന്നാ ശരിയ
ശരി. ആഹ് ശരിഎന്നാ